ആഹ് കേക്കുന്നതാ
വിശേഷങ്ങളൊക്കെ സുഖാണോ ഓഹ് സുഖാണ് എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങള്
ഓഹ് ഇവിടെ എന്തായിന്ന് ഭയങ്കര ചൂട്
ആഹ് ഇവിടേം തന്നെ സഹിക്കാൻ പറ്റാത്ത ചൂട്ലേ ഇന്നലേം ഇന്നൊക്കായിട്ട് തീരെ മഴയില്ല
അതാ രണ്ട് ദിവസോണ്ട് ഭയങ്കര ചൂട്
അതെ അതെ സഹിക്കാൻ പറ്റുന്നില്ല ആ ഇതുവരെ വേനൽ ലെ ന്തേര്ന്നു ചൂട് അതേപോലെ
ആഹ് അതേപോലത്തെ ചൂട് അതാ ഇത്രേം ദിവസം മഴയ ഉണ്ടായിര്ന്നൂന്ന് പോലും ഒരു ലക്ഷണോ ഇല് ല്ല
അതെ അതെ അതെ സഹിക്കാൻ പറ്റുന്നില്ലല്ലെ
യാ
ഫാനൊന്നു ഇല്ലാതെ ഒരു നിമിഷം നിൽക്കാം പറ്റ്
ആഹ് ഒന്നും പറ്റന്നില്ല
മ് പിന്നെ ഫുഡൈച്ചോ ആഹ് അതെ അതെ കുളിച്ച് ഡ്രെസ്സൊക്കെ മാ ഏ എന്താക്കി എറങ്ങുമ്പോ എന്തായി
ആഹ് വിയർക്ക് അത മ് പിന്ന ഫുഡ്ഡ് കഴിച്ചാ
ഇല്ലല്ല കഴിച്ചീല്ല. നിങ്ങള് കഴിച്ചോ?
ഞങ്ങളിനിച്ചിരി തെരളിയപ്പൊ ഇല്ലേ സാരമില്ല അത് എന്താന്ന് വെച്ചാൽ ഇല്ല മണം ഉള്ള ഒരു ഇലയാ അറിയാവോ തെരളീ എന്ന് പറയും ഞങ്ങക്ക് ഇവിടെ തെരളി എന്നാ പറയന്നെ നിങ്ങൾക്ക് ഇനി എന്താ ഇല്ല കുമ്പിള അപ്പം എന്നൊക്കെ പറയും
അറിയത്തില്ലേ ഹലോ കേൾക്കുന്നില്ലേടാ
ഒന്നുല്ല ഹലോ
ഹലോ കേക്കുന്നില്ലേ ക്ലിയർ ഇല്ലേ അല്ല ഇടക്ക്
ആ ഇണ്ട് ഇണ്ട് ഇല്ല ഓക്കേണ് ഓക്കേണ്
ആഹ ആഹ അപ്പൊ ആ ഒരു സംഭവം ഉണ്ടാക്കി കേട്ടിട്ട് ഇല്ലേ മറ്റേ നമ്മളൊരു മണം ഉള്ളവരെ
ഇല്ല ആണോ
ആ ഇലയ്ക്കാത്ത് ത്ത് നമ്മളെ ആ ഗോതമ്പ് മാവും നല്ലൊരു മണവാ അത് ഞങ്ങള് തെരളിയിലാ എന്നാ പറയുന്നത് തെരളി ആഹ ചിലര് കുമ്പിളപ്പോ എന്നൊക്കെ പറയും ന്നയക്ക
ഇനി ഗൂഗിളത് നോക്കാം
ആഹ ഗൂഗിൾ ചെയ്ത് നോക്കിയാതി അത് നമ്മള് ഗോതമ്പ് മാവ് മത്ത മറ്റേ പഴമൊക്കെ ഞവിടി ചർക്ക ശർക്കരാപ്പാനിയം ഒഴിച്ച് തേങ്ങാ കൊത്തും ആ എലയ്ക്ക കേട്ട് ഞവിടി ആവിയിൽ പുഴുങ്ങി എടുക്കുന്ന സാധനം ആ ഇലയ്ക്കാത്തൊട്ട് വെച്ചിട്ട് മടക്കി വെച്ച് ആവി കേറ്റും ഉം
നിന്റെ അറിവിൽ ഉണ്ടോ ഞാൻ ഈ തെരളി തെരളിയിലാന്ന് കേൾക്കുന്നുന്നതെ ആ
ആ ആദ്യായിട്ടാണ്ല്ലേ നമ്മളെ ഇവി പ്രേത്യേകിച്ചു അങ്ങനെയാ പറയുന്നെ ആ ഗൂ ഗൂഗിള് ചെയ്ത് നോക്കണം കേട്ടാ എന്നിട്ട് എന്താ നിങ്ങൾക്ക് അവിടെ പറയുന്നെ എന്നുള്ളത് നീ എന്റെടുത്തുടെ പറയണേ
ആ അതെ അതെ ഷുവർ
ഹ് ആ ആഹ് അതാ സംഭവം ആ അത് കഴിച്ചു ഏഹ്
ഗോതമ്പ് പൊടി ഉപയോഗിച്ചണോ ഉണ്ടാക്കാ
ആ ഗോതമ്പു പൊടി ആട്ട മാവില്ലേ ആട്ടാ
ആഹ് ആ
ആഹ് ആ മാവ് ശർക്കര പാ പാന്നിയും
നമ്മളെ കറകപ്പട്ടല്ലേ ആ അതെതെ കറകപട്ട നമ്മള് ഇവിടെ എന്താ പറയാറോ അതെതെ കറകപട്ട നെ മര ആ അതിന്റെ ലീഫാണ് അത് സംഭവം
ആഹ് ആഹ് ഇല ഇന്ന സംഭവം നമ്മളെ ആഹ് നമ്മു കുവിടെ തരളില അത് ഉണക്കിയാണ് ഈ മസാലക്ക് അക തെരുന്നത്
അതെ അതെ നിങ്ങള് ആ അതിന്റെ ആ മരം ചീകെടുക്കുന്ന സംഭവം അല്ലേ കറിക ട്ടാ ഇതെന്താ പറയാപ്പൊ
അതെനിക്ക് കറകപ്പട്ടാ
കരകപ്പട്ടന്നെ പറയാ പക്ഷെ നമ്മളിവിടെതിനെ എന്താ പറയാ അറിയുമോ കറികപട്ടന്റെ ഇല എന്നാ പറയാറ്
അത് ശരിയാ
ആ ഇവിടെ ആണോ വേറൊരു നെയിം അതിന് പറഞ്ഞിരുന്നത് ത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഇനി ആ ഉമ്മന്റെ അടുത്തൊക്കെ ചോദിച്ചോക്കെട്ട് എനിക്കറിയില്ല നമ്മള് നമ്മള് ചെറുപ്പം ഇതിനെ പറയുന്നത് എന്താണ് കറാമ്പട്ടന്റെ ഇല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതെ കരാൻമ്പട്ട ഏറെ എല ആഹ്
നമ്മള് അങ്ങന പറയത്തില്ല ഇങ്ങനെ പറയ ഇലേന്നാ പറയാ ആ ഇതാ സംഭ മസാലക്കകത്ത് ഉണങ്ങി കിടക്കത്തില്ലേ അത ആ നല്ല മണല്ലേ അപ്പൊ ഇന്നിപ്പോ കിട്ടിയ ഇലയും നല്ല പണൊള്ളത് അതിന് മണം കാണൂല ഉം ചില ഇലക്ക് മണം കാണത്തില്ല ആഹ അതാ ഇത് നല്ല മണം ഉള്ളത് നമുക്ക് ആ പുഴുങ്ങുമ്പോഴേ നല്ല മണം കിട്ടും
ആ അതെ അതെ അതിന്റെ ആ ചൊവയും കൂടെ വരുമ്പോ അപ്പത്തെ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെ
നല്ലതായിരുന്നു
ആഹ് ഗോതമ്പ് പൊടിയും പിന്നെ ഏ
നമ്മള് ആ അല്ലടാ പാളയംന്തോടമ്പഴം അറിയാവോ
ശെരി
ചെറിയ ആ ചെറിയ ആഹ് ചെറിയ പഴം പൂവൻല്ല മറ്റേതുണ്ടല്ലേ ചെറിയ പുളി വരുന്ന പഴം
ആ മൈസൂർ പഴാണോ രണ്ടിടത്ത് രണ്ട് ഭാഷകളായത് കൊണ്ടേ ആണോ എൻക്ക് അറിയില്ല
പാളയംന്തോടനെന്നാണ്
ങാ ങാ ങാ
അപ്പ ആ അതും പിന്നെ ഇച്ചിരി തേങ്ങ നെയ്ക്കാത്ത് വറുത്ത് അതും ഇട്ട് ശർക്കര പാനീം എല്ലാം കൂടെ വെള്ളം ചേർക്ക അത് ഈ ശർക്കര പാനീൽ ഇട്ട് കുഴക്കും പഴത്തി ൻറെ വെള്ളവും അതും കൂടായിട്ടിട്ട് നല്ല രീതിയിൽ കുഴച്ച് നമ്മളീ ഇലയപ്പം ഉണ്ട ആ അതേപോലല കുഴ കാരണംല്ല പഴം തോനേം ചേർക്കുമ്പോഴേക്കും ലൂസ് പോലെ അങ്ങാവും മാവും
ആഹ ആ പഴം ഓവറായി കഴിഞ്ഞാലേ
ആഹ് പഴം വേണോ അതിനകത്ത് തോനേം ആ പഴം വേണം
ആ ഇൻഷള ട്രൈ ചെയ്ത് നോക്കണം
ആഹ് പുഴുങ്ങി എടുക്കാം നല്ലതാ
ആണോ
ആ നമ്മള ഇവിടൊക്കെ ചായക്കടകളിൽ തന്നെ ചയല കടകളിലൊക്കെ അത് ഇരിക്കുന്നു
വാങ്ങിക്കാ കേട്ടോ
ആ വാങ്ങിക്കാൻ ചെയ്യാ
ഓ
ആഹ മറ്റേ നമ്മള് ഈ ഇതില്ലേ ഇലയപ്പോന്നും പറയത്തില്ലേ
ആ കും കുംപിളപ്പന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എങ്ങനെ കേട്ടത് എനക്ക് ഒരു ഐഡിയം കിട്ടുന്നില്ല ഇന്നില്ല കുമ്പിളപ്പന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ കഴിച്ചിട്ടൊന്നുമില്ല
ആ പലയിടത്തും പലതാ പറയുന്നത് ചിലടത്ത് ഈ കുമ്പളപ്പത്തിന് മറ്റേ കിണ്ണത്തപ്പം അറിയാവോ ഇല്ല നമ്മള അപ്പത്തിന്റെ മാവ് ആ ട്ടി ഒഴിച്ച് ഒരു വെള്ള കളറിലപ്പം ഇഡല കൂട്ടത്തിന്റെ പാത്രത്തിനകത്ത് വേവിക്കത്തില്ലേ
ആണോ എനിക്കറിയില്ല കിണ്ണത്തപ്പ്ന്ന്റിയുന്നതേ നമ്മള് ഹൽവല്ലേ ബ്ലാക്ക് ഹൽവല്ലേ കറത്ത ഹലവാ അതുപോലത്തെരു സംഭവത്തിനാണ് അല്ല അതിനല്ല ഹൽവക്ക് നമ്മൾ ഹൽവയാണ് പറയുന്നത് പക്ഷെ അതിന്റെ ആ ടേസ്റ്റില് ചെറിയൊരു ചേഞ്ച് വരുന്ന സംഭവംണ്ട് അതിനാണ് നമ്മളുടെ നാട്ടിൽ കിണ്ണ ത്തപ്പന്ന് പറയുന്നത്
ആഇത് അരുമാവി ലല്ലേ ഉണ്ടാക്കുന്നത്
അതിന്റെ കളറ് ബ്ലാക്ക് ആയിരിക്കും
വെള്ളയില ഉണ്ടാക്കും ഞങ്ങള്
ആണോ
ആ അതായത് പഞ്ചസാര ഇടമ്പോ വെള്ള കളറിൽ അതില് തേങ്ങ ചേർക്ക അല്ല ഇത് ശർക്കര ചേർ വക്കുമ്പഴത്തേക്ക് കറുത്ത കളറില് ഇരിക്കും എന്നിട്ട് ഇട്ടലി കൂട്ടത്തി വെച്ച ആ വി കേ എടക്കുന്നത് അത് നമ്മൾ ഈ പ - - പച്ചരി ആട്ടി ചെയ്യുന്ന സാധനംല്ലേ
എനിക്കറിയില്ല ഞാന് കടേന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ട് എന്നല്ലാതെ
ഉണ്ടാക്കിട്ടില്ല ആ അത് നമ്മൾ പച്ച ചന്നെ പച്ചരി കുതിത്ത് വെച്ചിട്ട് അരക്കും തേങ്ങയും ആയിട്ട് അരച്ച് ട്ടാണ് ആ ഇതേപോലെ ചെയ്യുന്നത് ഉം അത് ഓരോരുത്തടുത്ത് ആ ഇന്ന ആ അങ്ങനെങ്ങ് പോയി പിന്നെ ഇവിടെ പനിയിരുന്നടാ എല്ലാർക്കും ഇപ്പോൾ ആഗ് പനിയും ഞാനൊക്കെ ഒരാഴ്ച കിടന്നു ഊം ഇപ്പഴും ചെറിയൊരു തൊണ്ടക്ക് ഇപ്പം എല്ലാർക്കുംഒരു ഓക്കെ ആയി എനി എനിക്കും പിള്ളേർക്കും വേറെ ഇക്കാടെ ഉമ്മാക്കും ഇക്കാക്കുല്ലായിരുന്നു എ എന്റെ ഇളയ മോള ആദ്യം കൊണ്ട് ഇട്ട് വന്നത് എന്നിട്ട് അവ ഒന്ന് ഒന്ന് ഒതുങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് നല്ല രീതിയിൽ കൂടീ അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ ഒക്കെ ആയി എനിക്കങ്ങ്നല്ല ആ കിടുങ്ങലും പനിയൊക്കെഅങ് കൂടിപ്പോയി അങ്ങന ഒരു മൂന്ന് നാല് ഒരുദിവസം ഒറ്റ കിടപ്പങ് കിടന്നു ആ കിടപ്പ് ഇതായി പോയി കൊച്ചുങ്ങളെ സ്കൂള് തുറന്നിട്ട് തന്നെ ആ രണ്ടു ദിവസമാണ് സ്കൂള് വിട്ടത് പിന്നെ വിട്ടതേ ഇല്ല അ പിന്നെ ഇപ്പതാ മിനിഞ്ഞാന്ന് തൊട്ടണേ വെള്ളിയാഴ്ച തൊട്ടാ പോവാൻ തുടങ്ങിയത്
ആ ഇവിടെയൊക്കെ സ്കൂളിൽന്നൊക്കെ മെസേജ് അനൗൺസ് ഒക്കെ വന്നി പറിട്ടുണ്ട് ചെറിയ ജലദോഷവും പനി എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ട്ന്ന്ണ്ടെങ്കിൽ ആ അതെ ഷിഗല്ല
ഓ എല്ലാം ഉണ്ട് നിപ്പ ഉണ്ട് എല്ലാം ഉണ്ട് അതാണ്ട് ഇപ്പൊ ഇന്നലത്തെ ന്യൂസിനകത്ത് കേൾക്കുന്നു ആഹ് കൊളറ
അപ്പൊ മക്കളെ അങ്ങനെ എന്തെങ്കിലും ചെറിയ ജലദോഷം ഉള്ളവരെ തന്നെ സ്കൂളക്ക് പറഞ്ഞു വിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ട് ഉണ്ട് അതുപോലെ മോൻ പറഞ്ഞ് സ്കൂൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരിക്ക് ചെറിയൊരു ജലദോഷവും ഉണ്ട് മരുന്നൊക്കെ കഴി കഴിച്ചിക്കാണ് പനിയും കാര്യങ്ങളും കാര്യങ്ങള്ളന്നും ഇല്ല മഴചാറ്റിൽ എങ്ങനെ ഇതിന്റെ ഒരു ഇതാണ് ഓ നാളെയ അവരത് കേൾക്കാൻ കാത്തിക്കല്ലേ അതെ ഇപ്പൊ ആഹ് ഒരു കുറച്ച ദിവസം വലിയ മഴയൊന്നും പെയ്തില്ലല്ലോ അതെ വെയില്ല് ചൂട് ആയില്ലേ അതെ ആഹ് അതെ അതെ എവിടെ എപ്പോ ഒരു ര മുന്ന് മുന്ന് ദിവസം മുന്നേ അവരെ രാവിലെ രാത്രീഒന്നും മഴയില്ല രാവിലെ ആഹ് നേരത്ത് മഴ പെയ്ത് കഴിഞ്ഞാല് മദ്രസ്ക പോകുന്ന സമയത്തൊക്കെ നല്ല മഴ ആഹ് ഒരു എട്ടര ഒമ്പത് മണി വരേക്കെ നല്ല മഴ അത് കഴിഞ്ഞാല് ഫുള്ള് വെയിൽ ഡ്രസൊക്കെ നമ്മളന്റെ ആഹ് അയലിൽ വിരിച്ചാൻ മതി ഒരു അരമണിക്കൂറുണ്ട് ഉണക്കിെടുത്തേക്ക ഉം അങ്ങനെ
ആഹ് ഉം അതാ അപ്പോഴിതെക്കും രണ്ട മൂന്ന് ദിവസം മൊത്തം അങ്ങ് പെയിത് അതിന്നും വേണ്ടി കാര്യയിട്ട് ഇവിടെൊക്കെ സൈഡില നമുക്ക് ഇവിടെ നാല് സൈഡ് അയ്യം കുറെ കിടപ്പുണ്ടായിട്ട കാരി ഒരേടം അവിടെ എല്ലാം അങ്ങ് വെള്ളം കേറി ആഹ് ഇന്നിപ്പോ രണ്ടു ദിവസത്തെ വെയിലടിച്ചി ഇത് വെള്ളം ഏത് വഴി പോയെന്നറിയാമയ ഊറ്റാറുതി ഇറങ്ങിയാത്ത് വെള്ളം കയറി
അതെ നമ്മളെ പോരം ആഹ് മുറ്റേ അല്ലെങ്കിൽ തൊടി ഭാഗങ്ങളോക്കെ കണ്ടാല് മഴ പെയിത് യാതൊരു ലക്ഷണവും ഇല്ല
ഒരു ലക്ഷണവേ ഇല്ല നമ്മളെ ഈ വീട്ടന്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ ഇങ്ങനെ ചാലുപോലെ ഒലിച്ച് കൊട്ട തറ പോലെ കിടക്കുന്നു
അതെ അതെ മറ്റത് റോട്ടിലൂടൊക്കെ വെള്ളം പോയത് തോ അല്ലെങ്കില് ഏ കുഴിയിലൊ വെള്ളം നിക്ക അങ്ങനത്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവൂല്ലേ ഇതൊന്നുല്ല ആ ഇതെ ആ ഇപ്പൊ ഈ മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക എന്തായിരുന്നു ചൂട് അതേ ഒരവസ്ഥ
അത് തന്നെ
അതെ
ഇനി ചൂട് കൂടത്തതേ ഉള്ളൂ കുറയത്തത് ഒന്നുല്ല ഇനിയുള്ള കാലങ്ങള് അത് തന്നെ
ആ അതെ അതെ ഏയ് ഒരിക്കലും ഇല്ല ഈ ഈ വേനല് തെന്നെക്കായും ചൂടായിരിക്കും നെക്സ്റ്റ് വേനലിന്
അതാ അതിനേക്കാളും കൂടുതലായിരിക്കും യ്ക്കും വരുന്നത് പൊറത്തൊക്കെ നിന്ന് പണിയുന്നവരുടെ കാര്യം ര്യങ്ങളാ കഷ് ര രണ്ട് വന്നാലും അവത്തുങ്ങക്കാ ബു ദ്ധിമുട്ട്
അതെ നമ്മക്ക് വീ
പാട് പറഞ്ഞ പോലാ
വെയിലായാലോ അതെ അതെ അതെ രക്ഷയില്ല
ആ അതാ അകത്ത് അതെല്ലി ഇരുപത്തിനാല് മണിക്കൂർ ഫാൻ ഇട്ട് ഇരി ക്കുന്ന നമ്മള് തന്നെ വിയർത്തിരിക്കണം
അതെ രാത്രി ഇന്നലെയൊന്നും ആ കുളിക്കാതെ ഒറങ്ങാനെ വയ്യ
ആ ന്നാ ഓക്കേട ഞാൻ വിളി എടാ
ആ ഓക്കേടാ
ഓക്കെ വീട്ടില്